ടോം
ഹലോ. ആഹ് കേൾക്കുന്നുണ്ട് ഉം എന്തൊക്കെ വർത്താനം? ഹലോ
അസ് കേക്കാവോ?
ഹാ ആഹ് ഇപ്പൊ കേൾക്കാം ഉം
മഴൊക്കെ ഉണ്ടോ ആഹ മഴ ഇണ്ടോ അവിടെ
മഴ
മഴ ഉണ്ടോ
അതിന് മുമ്പ് രണ്ട ദിവസം നല്ല ഭയങ്കര വെയില ആയിരുന്നു ഇപ്പൊ രണ്ടുസം കൊണ്ട് ഇടക്കടയ്ക്ക് നല്ല മഴ അവിടെയോ
ആ് ഇപ്പ ഇവിടെ മഴ പെയ്യുണ്ട് ആ ഇപ്പ ഉണ്ട് ഇപ്പ ഇങ്ങനെ പ ചെറുതായി ചെറുതായിട്ട് വരുന്നുണ്ട്
ആഹഹ
ഉം എന്താ പിന്നെ വേറെ വിശേഷൊക്കെ ചായ കുടിച്ചോ
ആഹ ചായ കുടിച്ച് കുടിച്ച്
ചായ കുടി കുടിച്ച് കഴിഞ്ഞു ഉം ഉം അവിടെ അവിടെ എങ്ങനെ ചായക്കൂടി കഴിഞ്ഞോ ആഹ
ആഹ
മോളെത്രയല്ലാ
ഉ മോള ഒന്നാം ക്ലാസ്സിലാ മോനുണ്ട് ഒരു വയസുള്ള
ആഹ
അയ് അപ്പ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പഴത്തേക്ക അങ്ങ് നിർബന്ധം തുടങ്ങും ഉറങ്ങാനും അപ്പോൾ നമുക്ക് കൂടെ ഇരുത്തിയിട്ട് പഠിപ്പിക്ക അങ്ങനെ
ആ അപ്പോള ട്യൂഷനും വിടാല് ഫീ കൊടുത്തിട്ട്
അവിടെ ആ ഫീസ് ഇങ്ങായിട്ട് ഞങ്ങളുടെ റിലേറ്റീവ് തന്നെയ
ആഹ് ആഹ ആഹ ആഹ ആഹ
ഉ ആ കൊടുക്കേണ്ടി വരുല്ലേ റിലേറ്റീവ്സൊക്കെ ആവുമ്പോൾ ഫീ ഒക്കെ വേണ്ടി വരുമോ
ഒരു മിനിറ്റ്
ആ
മിനന്റ് ഒരു മിനന്റ് ഹലോ എ ഫീസ കൊടുക്കണം ഒരു മാസം അത് ട്യൂഷ ട്യൂഷൻ എടുക്കുന്ന അഭ്യസംങ്ങൾ നിർത്തി വെച്ചേക്ക
ഉം ഉ ഉം ഏ ശരി ആഹ
പിന്നെ അവിടെ
പിന്നെ എന്താ പിന്നെ ആ ഇവിടെ മൂന്നാളുണ്ട് ഒരാള് ഒമ്പതിലാണ് ഒരാള് നാലിലാണ് ഒരാൾ എൽ കെ ജിയണ് അങ്ങനെ വല്യ മോന് ട്യൂഷന് പോണണ്ട് ഉ ആഹ മൂന്നാള് ഒന്ന് ഒരുമിച്ചടി അടിയാണ് അടിയോടടി അല്ലെകി അത്ര പ്രശ്ന ഓരോരുത്തര് ഇതായ കുഴപ്പമൊന്നുമില്ല മൂന്നാൾ ഒന്നിച്ച അടിയാണ്
ആഹ
ഫോണാണ് വില്ലൻ എല്ലായിടത്തും തന്നൊയിരിക്കും ഫോണ് കിട്ടണം
ആ
ഉം
കൊടുക്കരുത് ആദ്യമൊക്കെ കുഞ്ഞിലേ കൊടുക്കുമായിരുന്നു നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ
ആഹ
ആറിസ്സൊക്ക ആയപ്പോ പിന്നെ അങ് നിർത്തിയായിരുന്നു
ആഹ
ഉ ദിവസം ഒരു ഇരുപത് മിനി വെച്ച് ഇപ്പ ഇങ്ങനെ ആഴ്ചയില്ല ശനിഞ ഒരു ഇരുപത് മിനിറ്റ് കൊടുക്കും ഇല്ല മോക്ക് വലിയ കുഴപ്പ പിന്നെ പറഞ്ഞ മനസ്സിലാവും പക്ഷേ ഇളേയാള് എനിക്ക് തോന്നുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഉം എനിക്ക് വയ്യാ ഒരു സാധനം കിട്ടില്ല ആഹ് ഓര് പയസ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര കരച്ചിലും ഫോണ് നമ്മള് കൊടുക്കത്തില്ലാ അല്ലാതെ കളിപ്പാട്ടോ എന്തെ എങ്കിലുവൊക്കെ കരയും
ആഹ് ആഹ് ആഹ് ആഹ് അവിടെ മോൾക്ക് അത്ര പ്രശ്നല്ല മോക്ക് കൊടുത്തില്ലേലും വാശിയൊന്നുമില്ല ബാക്കി രണ്ടാൾക്കും ഫോണ് വേണം ആൺകുട്ടികൾക്ക് രണ്ടാൾക്കും ഫോണ് വേണം
കുഴപ്പം ഇല്ലാത്തത്
ആഹ് അതന്നെ പിന്നെ ഫോണ് കാണ കാരണം അത്ര നല്ലതൊന്നുവല്ലല്ലോ കണ്ണിനും പ്രശ്നം വരും ആഹ് അതന്നെ ആൺകുട്ടികൾക്കല്ലേ കൂടുതൽ ആഹ് കൂടുതൽ ഗെയിംമ് ഈ വീഡിയോസിനോടൊക്കെ വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ കൂടുതൽ അട്രാക്ഷൻ ബോയ്സിനാ തോന്നുന്നത് ഏഹ്
ആണോ ആഹ്
കൂടുതലായിട്ട് ഓലാണ് ഫോൺ ഉപയോഗിക്കണെ അതുകൊണ്ട് ഉം
ആണോ
പെൺകുട്ടികള് പിന്നെ ഓള് കളിക്കാനൊക്കെ പോവും ഇവിടെ കുറേ ഓക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഓളും അങ്ങനെങ്ങട് കളിക്കാനൊക്കെയങ്ങട് പോകും
ആഹ് അവർക്ക് പി ന്നെ പറഞ്ഞേന് അപേഷിച്ചേ
ആഹ്
കുരുത്തക്കേട് ഉംഹ്
ഓല് .
ഉം
ആഹ് മനസ്സിലായ്ക്കോളും മറ്റോല് അങ്ങനെയല്ല വാശിയോട് വാശിയാണ്. ഉം പിന്നെന്താ എന്താ വിശേഷൊക്കെ. അല്ല ഉം മോന അല്ലാ ഒമ്പതിൽ ആണ് ഓനാണ് മൂത്തത്. ഇവടിം നാലിലാണ് മോള്.
വീട്ടില് ഇപ്പൊ എ
ഉം.
എല്ലാർക്കും ഒരു പനി
ആഹ് ഇപ്പം ഭയങ്കര പനീന്റെ ഒരു സമയം.
അതാ
തോന്നുന്നുണ്ട് എല്ലാർക്കും പനിയാ ഇപ്പം എല്ലോടുത്തും
സ്കൂള് തൊറന്നപ്പോഴാണ് കൂടുതലും സ്കൂളിന്ന്
ഹലോ
കൊണ്ടുവരും കേക്കാവോ കേൾക്കുന്നുണ്ടോ ഹലോ
അതാണ് ആഹ് കേൾക്കുന്നുണ്ട് ഉം
ഉം കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ഹലോ
മഴ പെയ്യുന്നുണ്ടോ
ഹലോ കേൾക്കുണ്ടോ ആഹ് ഉം ഉം ചെറുതായിട്ട് ഞാനക ത്താണ് അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ മഴേന്റെ ബുദ്ധിമുട്ടുണ്ടോ ആഹ് പ മഴ പെയ്യണുണ്ട്.
അത് ചിലപ്പോം റേഞ്ച് കട്ടവുന്നത് ഒന്ന് മഴടെയിരിക്കും ഉം..
ആ അതായിരിക്കും ഞാന് വാതിൽ അടുക്കട്ടെ ട്ടോ..
ആ ആഹ.. ആഹ..
ഇപ്പോ ഇപ്പോ മഴേൻ്റെ ബുദ്ധിമുട്ടുണ്ടോ.. ആ ചെറുതായിട്ട് മാഴ പെയിനോണ്ട് റേഞ്ച് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്..
റേഞ്ച് എടക്ക് പോകുന്നുണ്ടായിരുന്നു ഇപ്പൊ കൊയാ..
ആഹ ആഹ് ആഹ.. പിന്നെ എന്താ അവിടെ കൃഷിയൊക്കെ ഉണ്ടോ ആ ഇവിടെ ഞാനും ഹസ്ബൻ.. ഹസ്ബൻറ്റും മൂന്ന് മക്കളും.. ഉം..
ആഹ..
ആഹ..
ചെട്ടന് അച്ഛൻ അമ്മ എന്റെ രണ്ട് മക്കൾ.. മക്കള് ഇവിടെ..
അഹ് ശെരി..
ഇവിടെ കൃഷി ഉം..
ആ അ എന്തൊക്കെ..
ചീനി വാഴ.. അല്..
ആഹ ഇവിടെ അങ്ങനെ തന്നെ.. ഇവിടെത്തെ ഹസ്ബൻഡ് ന്റെ വാപ്പക്ക്.. ഇതേപോലെ കൃഷിയുണ്ട് ഇതേപോലെ തന്നെ കെഴങ്‌ വർഗ്ഗങ്ങൾ ഏ.. പൂള ചെമ്പ് കവുത്ത് പറഞ്ഞിട്ട് വാഴ ആദ്യെ.. ക്കെ നെല്ല് ഇണ്ടായിന് ഇപ്പോ നെല്ലൊന്നുല്ല ഇപ്പ ഇങ്ങനെ വാഴാ.. കൃഷി അതുകൊണ്ട് ഒരുപാട് പഴക്കെ ഇങ്ങനെ കിട്ടും ഉം പഴുത്തതും പച്ചക്കായിറ്റ ങ്ങനെ ആ ഷോറൊക്കെ ചെയ്ത്ക്ക്ണ് ഉം അതിലടക്ക് ആ ഉം ഉം പ്രളയൊക്കെ ഉണ്ടായിന സമയത്ത് ആ പ്രളയം ഉണ്ടായ സമയത്ത് ഒരു ഒരു വാഡ്നഷ്ടം വന്ന് ആഹ
കാറ്റടിച്ചപയേ
ഉം
ആായിരുന്നു അപ്പം ഞങ്ങൾ ഈ കേട്ട
ഓഹോ
റയത്
ആഹ ആഹ എന്നാലും ഉ ചെയ്യുന്നനല്ലേ ഉ ഇഷ്ടം വന്നാലാണ് ഓലക്ക് പിന്നെ അതിനോട് മടുപ്പ് വരി ആണ് ഉ ഉ ഉ ഇടെ ചെയ്ത്ന്ന് തോന്നണ ഉ
ത്തില്ല
ആ പന്നി ശല്യം നല്ലോണം ഉണ്ട് ഞാനൊക്കെ ഇവിടെ കൃഷി ചെയ്യണ ആളേന് ചേമ്പും പൂളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മരച്ചിനൊക്കെ അതൊക്കെ ചെയ്താലും പന്നി കുത്തി പോവുവാണ് അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാൻ താല്പര്യം ഇല്ല നമ്മള് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ട് വന്ന് ആകുമ്പോ നമ്മള് കിളക്കാന ആകുമ്പോഴത്തേക്ക് അത് കുത്തിപ്പോകും പിന്നെ നമുക്കൊന്നും കിട്ടൂല ആഹ അപ്പൊ പിന്നെ അയിതിനോടൊന്ന്ു ഉ ആ എലിശല്യം ഉണ്ട് വീട്ടക്ക് അകത്ത് എലിൻ്റെ ശല്യവും പുറത്ത് പന്നീ്ന്റെ ശല്യം
എഹ്
അതാണോ അകത്ത് ആഹ്‌ അതാണ് ഉ എലിക്ക് ആ അതന്നെ
ഉം
ഉ എന്നാലും ചെറുതായിട്ട് വേറെള്ള ഒക്കെണ്ട്
എടുക്കുമ്പ ആ
ആഹ്‌ അതാണ് പിന്നെ ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ ഉണ്ട് മാങ്ങ ആ ചെടി ഇണ്ടായിന് ആദ്യൊക്കെ ഇപ്പൊ വീട് നിലമ്പണി എടുത്ത സമയത്ത് കുറെേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്കി മുറ്റക്കെ ആകെ വൃത്തി യേടായ സമയത്ത് ചെടിയൊക്കെ പോയി എന്നാലും കുറച്ചൊക്കെ ഇണ്ട് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഉണ്ട് സപ്പോട്ട് പട്ട മാങ്ങ സീതപ്പായം ചക്കപ്പായം പിന്നെ റംബുട്ടാന് അങ്ങനെ കുറച്ച് തൈകളുണ്ട്
ഇവിടെ ചക്കയും
സ്ഥലാണ് ഇള്ള ത്
മാങ്ങാ
ആഹ്‌ ആ അതന്നെ താല്പര്യണ്ട് ഇങ്ങനെ ചെയ്യാനൊക്കെ പക്ഷെ ഇതാണ് നമുക്ക് ഉള്ളത് കു ത്തിക് ഇണ്ടാക്കാാന് കഴിയണില്ല അപ്പൊത്തിന് എന്തെങ്കിലൊക്കെ ആയിട്ട് അങ്ങനെ
ഉ ഉം ഞങ്ങള്ന്നലെ എൻ ഐറ്റിുള്ള അത്
ആഹ്‌
വാങ്ങിച്ച വെ എന്നക്കെ പറോണ്ടിരിക്കുക
അത് ശരി ആ അങ്ങനെയൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ വാങ്ങി വെച്ചതാ റംപുട്ടാൻ മാവും തയ്യ് ആ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് സപ്പോട്ട ചിക്കൂല്ലേ അപ്പം സപ് അതിന് വേണ്ടി കൊറേ കാലായി നടന്ന് ഇപ്പം നല്ലൊരു തൈ കണ്ട് എന്താ ബനാന സപ്പോട്ട ആ ഇഷ്ടായ് ഈ ജ്യൂസ് അടിച്ചിട്ടുണ്ടല്ലോ ചിക്കു ജ്യൂസ് അത് ഭയങ്കര ഇഷ്ടാ അപ്പ അത് വിചാരിച്ചിട്ട് അത് വാങ്ങി വെച്ചു പിന്നെ തണൽമരാക്കി യൂസ് ചെയ്യാനും പറ്റു അല്ലോ വീടിൻ്റെ മുന്നിലാ കൊണ്ടോയി നട്ടേ അത് എന് ഒന്നങ്ങട്ടിതായാലും തണൽ മരാക്കി യൂസ് ചെയ്യാൻ ഇച്ചിട്ട് അങ്ങനെ ഒക്കെ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഹയിമക്ക് ഒരുങ്ങിയത് പിന്നെ ഒരു മാവ് തൈയ്യ് വാങ്ങിയത് എല്ലാ സമയ തും സീസണല്ലാതെ എല്ലാ സി ഭയങ്കര മധുര അതാണ് അത് ആ പുക പച്ചക്ക് തിന്നാൻ അങ്ങനെ അത് കഴിക്കാനാണ് കഴ്‌യൂല മധുരം കൊണ്ട്
ആഹ്
ആഹ് എന്നാ ശരിയെടേ അപ്പൊ വിളിക്കാട്ടോ ഒര് മിനിറ്റേ ഉം
അഹ് ആഹ് ആഹ് ആഹ് ശരി ശരി ആഹ്